ഹലോ
ഹലോ കേക്കാം
ഓഹ് കേക്കാം
ഉം ആഹ്
എന്ത്ര് ചെയ്യണ
കടന്നൊക്കെ ഇറങ്ങി ഇപ്പ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ
ഉം
പിന്നെ ഓണത്തിനായിട്ടേ
ഉം
നമുക്ക് ഒരു ടൂറ് സംഘടിപ്പിച്ചാലാ
ഓഹ ഫേമിലി ടൂർ
ആഹ് ആഹ്
ഏത് സ്ഥലത്തൊക്കെ പോവാന്ന്
മ്യൂസിയം തിരുവനന്തരത്തുള്ള ലൈറ്റുകളും കാഴ്ചകളും ഒക്കെ കണ്ട കാണാൻ പോകണം
തിരുവനന്തരം മാത്രോ തിരുവനന്തപുരം ജില്ല മൊത്തത്തില
ഓഹ് തിരുവനന്തപുര ജില്ല മൊത്തം അവിടെ ചെന്ന് വേളയിലൊക്കെ പോയിട്ട്.
ഓ കോവളം 'ചങ്കമുഖം' വെട്ടിയാട്
ആഹ് കോവാ ശംഖുമുഖത്തൊക്കെ പോയിട്ടൊക്കെ ഓണ പരിപാടികളാകും ലൈറ്റ്
ഒരാകും നമ്മള് ഫാമിലി മൊത്തത്തില് പോവാ ഒരു വണ്ടി വിളിക്കണ്ടേ അപ്പം
ആഹ് വണ്ടി വിളിക്കണം അതിനുള്ള കാശൊക്കെ സംഘടിപ്പിക്കണം
ഓ ഓരോരുത്തരിന്നും കണക്കൊക്കെ നോക്കിട്ട് വണ്ടിക്ക് എത്ര ആവന്നൊക്കെ നോക്കിട്ട് എത്ര രൂപയന്ന് വെച്ചാൽ പിരിച്ചെടുക്കണം.
ആഹ്
ഓണ സമയമായൊണ്ട് വണ്ടിക്കൊക്കെ നല്ല ഇതായിരിക്കും റേറ്റ് ആയിരിക്കും വണ്ടികള് കിട്ടുകല്ല തെരക്കായിരിക്കും പിന്നെ അത്തപ്പൂക്കളം ഇടണ്ടേ
അത്തപ്പൂക്കള്ളം ഇടണം ട്രെസ്സ് എടുക്കണം
അത്ത പൂക്കളം പൂവൊക്കെ വെളീന്ന് വാങ്ങണം അവിടന്നൊക്കെ പറിച്ചെടുക്കാന്നോ
കൊറച്ചൊക്കെ പറിച്ചെടുക്കാം കൊറച്ച് വാങ്ങാം അത്തപ്പൂ മത്സരമായിട്ട്
എല്ലാ എല്ല അത്തോ ഇടണാ ഒന്നാത്തെ അത്തം തൊട്ട് ഇട്ട് തൊടങ്ങാണോ
ഇല്ല ഇല്ല അതിനെല്ലാം സാമ്പത്തികൊന്നുല്ല തിരുവോണത്തിന്
ഓ സദ്യ വയ്ക്കണ്ടേ
ആഹ് സദ്യ വഹിക്കണം
എന്തരൊക്കെ കറി വെക്കാണ്
കറി ഏ പരിപ്പ് കറി വെക്കണം സാമ്പാർപ്പ് കറി വെക്കണം അങ്ങനെ ഇഞ്ചിക്കറി വെക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെക്കണം
മാങ്ങ നാരങ്ങ പിന്നെ പച്ചടി, കിച്ചടി, പായസം എന്തോന്ന് പായസം വെക്കണ്
അതെ പായസം അട പായസം വയ്ക്കാം
ഓ
അടപ്രഥമൻ
പിന്നെ പിന്നെ ഫാമിലി മൊത്തത്തില് ഒത്ത് കൂടോല്ലോ നമ്മക്ക് ക്ക്, കസേര ചുറ്റലും
എല്ലാരും എല്ലാരും നമ്മളെ കൂടെ ഒന്നിക്കോ ഒരുമിച്ച് വരാൻ ഇഷ്ടം കാണുവോ അവർക്ക്
ഓ വരണം വിളിക്കാം എന്നിട്ട് നമ്മുക്ക് കസേര ചുറ്റലും കസേര ചുറ്റു- റ്റലും ഇത് ഏ ഓമേ പിന്നക്ക് പറക്കലും
ഉ കൊച്ചു പിള്ളേർക്കൊക്കെ അതൊക്കെ മത്സരിക്ക- ക്കനും വലിയവർകൊക്കെ മത്സരിക്കാനും ഒക്കെ പങ്കെടുക്കാൻ പറയാം
ഓ പിന്നെ ഊഞ്ഞാൽ കെട്ടണം
ആഹ് ഊഞ്ഞാൽ ഇടണം അതെല്ലരും പങ്കെടുക്കൂല്ല ഊഞ്ഞാലിന്റെന്ന് കൊച്ച് കുട്ടികളൊക്കെ ഊഞ്ഞാലിൽ കേറി
ഓ ഓ ഊഞ്ഞാല് വലിയോർക്കും ആടം വലുതായിട്ട് കെട്ട ട്ടിയ വലുതാടട്ടാ വലിയൊ
ആഹ് വല് ആഹ് വലിയ ഊഞ്ഞാൽ ഇട്ടാലേ ഒക്കൊള്ളൂ പിന്നെ എവിടെങ്കിലൊക്കെ പോണോങ്കി നമ്മള്
തിരുവോണത്തിന് പോണ്ട അവരോടോ തിരുവോണത്തിന് നമ്മുക്ക് എല്ലർക്കും കു‌ടെ ഒ ഒത്തു കൂടിട്ട് ആവൂ ഒന്നാ ഓണം രണ്ടാം ഓണം പിന്നെ ഏ ഇത് പോവാം യാത്ര പോവാം
ഓ പിന്നെ അത്
പിന്നെ പച്ചക്കറികളൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങണ്ടേ സദ്യക്ക്
പച്ചക്കറി വാങ്ങണം അതിന് ഓണത്തിന് ഇപ്പഴേ പയർ നട്ട് വെച്ചിട്ടുണ്ട് ഞാന് കത്തിരി തൈ നട്ട് വെച്ച് അത് പൊടിച്ച് തന്ന്
വെള്ളരി ചെറിയ രണ്ട് വെള്ളരി പൊടിച്ച്
എന്തൊരു വളം ഇട്ട് കൊട്ക്ക്ണ്
ചാണക പൊടിയിട്ട് കൊടുത്ത് ചാണക പൊടിട്ട് കൊട്ത്ത് ഉം നി
നമ്മക്ക് ഓണത്തിന് എല്ലാർക്കും ഓ നമ്മക്ക് ഓണത്തിന് എല്ലാർക്കും കൂടെ ഇത് ഒരേ പോൽത്തെ ട്രെസ്സ്ടാ
ആ ഒരേപോൽത്തെ ഡ്രസ്സും
സെറ്റ്സാരി ഉട്ക്കാ
ഓക്കെ ഓക്കെ
ഉം നമ്മക്ക് വടെ ഇത് പയറ്, മൊളക് വഴുതന, കത്തിരിക്ക
ആ
പടവലം, പാവയ്ക്ക മത്തൻ മത്തൻ ഓ എല്ലാഒണ്ട്
ഞാനും നട്ട് വെച്ചതേ ഒള്ളു പ്പൊ പൊടിച്ച് വന്ന്
ഏ
കൃഷി കാര്യങ്ങളിലും എല്ലാത്തിനൊക്കെ ചെയ്താലേ ഓണത്തിന് നമുക്ക് കിട്ടൊള്ളൂ അല്ലെങ്കി പച്ചക്കറി കടേന്ന് വാങ്ന്നത് വെഷല്ലേ മരുന്നടിച്ചല്ലെ വരണത് അത് അതൊക്കെ കഴിച്ച് കഴിച്ച് അസുഖങ്ങള ക്കെ ഒണ്ടാവല്ലേ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പസുഖം എല്ലാർക്കും അസുഖം തന്നെ മൊത്ത ത്തില് അസുഖം തന്നെ
നമ്മക്ക് തക്കാളി നട്ട്ട്ട് ശരിയാവിൺല്ല തക്കാളി നട്ട്ട്ട് ചീത്തായി പോന്ന്
ആ
അഴ്കി പോണ് പെട്ടെന്ന്
അത് മണ്ണ് എളക്കി ഒരു വളൊക്കെ ചാണക പൊടിയൊക്കെ ഇട്ട്
ഓ
നിങ്ങക്ക് അവട്ന്ന് പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടില്ലേര്ന്നോ ബോക്സ്
ഇല്ല നമ്മ നമ്മക്കിവടെ അങ്ങനൊന്നുല്ല
ആ നമ്മക്ക് കിട്ടി നമ്മക്കൊക്കെ ഒണ്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് അതിലിട്ട് കൊട്ത്താ എല്ലാം നല്ലതായിട്ട് പൊടിച്ച് വന്ന് ജൈവവളം കിട്ടും
ഉം എല്ലാ വേസ്റ്റും ഇട്ട് കൊടുക്കും അല്ലേ
ആ കെമിക്കലൊന്നും വാരി ഇടണ്ട അപ്പഴാ അസുഖങ്ങളൊന്നും പിടിക്കൂല്ല നല്ല വളല്ലേ
എല്ലാ വേസ്റ്റും ഇട്ട് കൊടുക്കാമോ ചോറും എല്ലാം
എല്ലാ എല്ലാ ഇട്ട് കൊട്ക്കാ ഞാൻ കൃഷി വല്ലതൊക്കെ നട്ട് വെക്കാൻ വേണ്ടി തന്ന അത് ചെയ്യ്ണത്
ഉം പുല്ലിം പിച്ചിയൊക്കെ നടാ തെന്ത്
ആ അത് ചെയ്യണതും ആ ആ മുല്ല പിച്ചി ഒരു മൂട്ണ്ട് അതില് ചാണകപ്പൊടിയൊക്കെ ഇട്ടുക കൊടുത്താത് ഇത്തിരി നനയുള്ളൂ
ഉം
പിന്നെ നീ തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ട
ഞാൻ ഇനിപ്പൊ ജൂ ജൂണില് കൊടുത്ത വെക്കണം ജൂണില് ഇനി മറ്റ മ തയ്യൽന്റെ കോഴ്സൽ ഉണ്ടല്ലോ അത് കൊടുത്തു നോക്കണം ഗവണ്മെന്റ് ആയിട്ട് കിട്ട ഒന്ന് നോക്കണം അതിന് ജൂണ് തൊട്ടേ വിളിക്കുള്ളൂ
എന്തെങ്കിലുമൊക്കെ പഠിക്കണം കൈത്തൊഴിലുകള് വെറുതെ പഠിച്ചു പിടിച്ച് നടക്കാതെ കൈ തൊഴിൽ നോക്കി തൊഴില അവസരങ്ങള ഒക്ക കിട്ടാൻ വേണ്ടിയുള്ള ജോലികളൊക്കെ ചെയ്തു നോക്കണം അതാകുമ്പോ നമ്മള് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു തൊഴിലുകൾ ചെയ്യുമ്പോഴ നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാകും
കേട്ടട്ടിന്റെ റിസൾട്ട് പറഞ്ഞില്ല
ആഹ് അത് വന്നിട്ട് പിന്നെ ഏതെങ്കിലും സ്കൂൾല് പഠിപ്പി പിള്ളേരെ പഠിപ്പിക്കാൻ കേറാന്നാ
ഓ അതോ അയ്‌ന്റെ റിസൾട്ട് വന്നാലേ എവിടെയെങ്കിലും പോകാൻ പറ്റൂ
ഉം
പതിനഞ്ചാം തീയതി കഴിയുമ്പം അല്ല ഫോണില് വരും
ആഹ് ആഹ് അല്ല ഫോ ഫോണില് മാത്ര എല്ലാം വരില്ല എല്ലാ വോക്കൻസികളും വരിമല്ല പത്രത്തിലൂടൊണ് അ് ഒരുപാട് ഒഴിവുകൾ വരണത് പത്രത്തില് താൽക്കാലികമായിട്ടുള്ള ഒഴിവുകൾ എടുത്തിടും
ന്റെല്ലേ
ആഹ്
ഞാ ഓ ഞാൻ വിചാരിച്ച് കാറ്ററ്റിന്റെ റിസൾട്ട്ന്ന്
പത്രം വരുത്തി പത്രം വായിച്ചാലേ പത്രം നോക്കി നോക്കിയാലേ ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ ഇത്രത്തിലുണ്ട കാര്യങ്ങളൊക്കെ
ഉം ഓണത്തിന് എല്ലാരും കാണുവോ ടൂർ പൂവാൻ
ഫിക്സ് ആക്കാം നമുക്ക് ആക്കിട്ട് എല്ലരു അടുത്തും ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫാമിലി ടൂർ ചെയ്യാമോ ഫാമിലി ടൂർ ആയിട്ട് എടുക്കാമോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അതിനെ കുുറിച്ചൊന്ന് പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കാം
ഉം അല്ലെങ്കിൽ വെറൈറ്റിക്ക് ആണുങ്ങൾടുത്ത് പാചകം ചെയ്യാൻ പറയാം ഓണത്തിന്
ആഹ് ആഹ്
നമ്മള് പെണ്ണുങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് ആണുങ്ങൾടടുത്ത് അടുത്ത് അടുക്കിള കയറി അന്ന് ഒരു ദിവസം പാചകം ചെയ്യാൻ പറയാം
ആഹ്
അത് അടിപൊളി ആയിരിക്കും
ആണുങ്ങള് ചെയ്യൂല്ല
എന്നിട്ട് ഉച്ചക്ക് ശേ ഉച്ചക്ക് ശേഷം ഏത് സുന്ദരിക്ക് പൊട്ട് തൊടലും മുട്ടയിലേ അതും അത് എല്ലാം നടത്താം
ആഹ് എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും
ചെറിയ കുട്ടിയക്ക് പിന്നക്ക വറക്കലും അഹ് ഇത് കസേര ചുറ്റലും ഏഹ് മുത്തുപെറക്കലും ഒക്കെ നടത്താം
ആഹ് ആഹ് അപ്പപിന്നെ വൈകിട്ട് പിന്നെ വൈകിട്ട് ഉള്ള വൈകിട്ട് പിന്നെ അപ്പഴ് നമ്മള് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈകീട്ട് ഒള്ള ഭക്ഷണങ്ങളൊ
വൈകിട്ട് രാത്രിക്ക് നമ്മക്ക് സിനിമയ്ക്ക്പോവാം
ആഹ് സിനിമക്ക് പോ ആ ശരിയാണ്
സിനിമക്ക് സിനിമക്ക് പോയിട്ട് തട്ടുകടേൽ കേറി ദോശയും ചമ്മന്തിക്കറിയും ഓംലറ്റും ഒക്കെ കഴിച്ച് ഓംലറ്റ് ഒക്കെ കഴിച്ച് തിരി
അ ഓണപരിപാടിയൊക്കെ ആസ്വദിച്ച്
ആഹ്
അങ്ങനെ പ്ലാൻ ചെയ്യാം
ഓ പിന്നെ ശരി പിന്നെ
ശരി ശരി
ആഹ്